ഹലോ
കേക്ക്ണ്ടോ?
കേൾക്കുന്നുണ്ടല്ലോ എന്തൊക്കെ?
ഒക്കെ നല്ലെ.
ന്താ പണി?
എന്ത് പണി. ഒ ഇങ്ങനെ നിക്ക അപ്പൊന്ന് വിളിച്ചോക്കട്ടെ ച്ച് വിളിച്ചോക്യത.
ആ ശരി ചായ കുട്ച്ചിലെ?
ഓ ചായുടി ക്കെ കയ്ഞ്ഞ്. കുട്ടി എവ്ടെ ഉറങ്ങാ?
ആഹ കുട്ടി ഒറ്ങ്ങാണ് കുട്ടീ പതിനാല് കഴിഞ്ഞു ഉം
ശരി
വേറെന്ത ആ അല്ല കല്യാണങ്കയ്ച്ചു കൊട്ത്താണ്..
ഏഹ് മോളാലേ
ആഹ് മോളാണ് ഫസ്റ്റുത്തെ മോനാണ്
മുടികൾച്ചിലൊക്കെ കെയ്ഞ്ഞോ?
ആഹ് മിഞ്ഞാന്ന്, പതിന, പതിനാറാമത്തെ ദിവസ കന്ന് പതിനാൽന് കളഞ്ഞു
ഏഹ് ഏഹ്, പ്രസവന്നല്ല്യേനോ?
ആഹ് സവാണ്
അഹ് ആ ഇൻക്ക് സിസേറിയനാ
ഏഹ് വേറെന്തൊക്കെ, അവടെ കാലാവസ്ഥങ്ങനെ, മഴണ്ടോ?
മയാ ഉം രാ ഇന്നലെ രാത്രി മുതൽക്ക് രാവിലെ വരേ പെയ്ത്
ഏങ്ങനെ..
പിന്നെ രാവിലെ ഈ ഇന്നലെ രാത്രി മുതൽക്കേ ആഹ് കേകല്ല്യാ?
ആഹ് ആ കേക്കണ്ട് ഹലോ
ഇന്നലെ രാത്രി മുതൽക്കേ
ആഹ്
രാവിലെ വരെ മഴേനി പിന്നെ വെയില്ണ്ടായി ഉം ഹലോ
മഴാ മഴ വെര്ന്ന്ണ്ട്, അറെ
ആഹ് ആഹ് ചായട്ച്ചാൺട്ട്?
ആഹ് ചെയ്യുടിയായിഞ്ഞു അപ്പൊ അവിടെ റെയ്ഞ്ച് പോവേനതാ കയ്ന്നതേ
അതന്നെ റെയ്ഞ്ചിന്റെ പ്രശ്നണ്ട് അ ഈ മായായിട്ടേ മായയാവടെ റേഞ്ച്ണ്ടാവുല്ലാ ഞാ പൊറത്തിറങ്ങിയ്ക്ക ന്ന്ട്ട്
ഉം മക്കള് സ്കൂളിലൊക്കെ
ഓഹ് ഇസ്കൂൾ ഇട്ട് ന്ന്.. ഇവടെണ്ട്, രണ്ടാളുണ്ട് ഒരാള് നാലെ മു ക്കാൽന് വരു, ഒരാൾ അഞ്ച് മണിക്ക് വെരു,
ഉം അഞ്ചുമണിയൊക്കാവുല്ലേ?
ഉം അഞ്ചണിയാവു അത് രണ്ടാമത്തെ കളിച്ചുത്തിര്ന്ന് നേര ഇവടെ വ്ന്നാ ആരൂണ്ടാവൂല കൾച്ചാന് അപ്പോക്കോളവ്ട്ന്ന് നേരം കയ്ച്ച് ആ
ആഹ് ശെരി
ലാസ്റ്റ് ട്രിപ്പ് പോര്ന്ന
ഉം ചായക്കെന്ത കടി
ഇന്ന് പിന്നെ കൂരം വറ്ത്തേനി
ആ അത് ശരി അഎങ്ങനെ?
ഞാ അമൃതപ്പൊടിയില്ലേ അം അമൃതപൊടിനോട് കൂരം വർത്താ
തേങ്ങൊക്കെട്ട്ട്ട് ലേ?
തേങ്ങയു എള്ളൂ ഇട്ടാട്ട് വേറെ സ ഒന്നു ഇടണ്ടല്ലോ ആക്കിയൊക്കയ്ല്ണ്ടാവു കടലൊക്കെ കൂട്ടു ള്ളെ അല്ലേ
ആഹ് ആഹ് അയ്ല്ണ്ടാവുല്ലേ നല്ലതാണ്ലേ അത് കുട്ട്യാൾക്ക് കൊട്ക്കാന്
ൻകു, വ്വൽക്കൊക്കെന്തോരിഷ്ടാറിയോ പൂരം വർത്താല് എല്ലാ
എങ്ങനെയാണ് എന്നട്ട് പിന്നെ നമ്മള് പൊടി മാത്രം ചൂടാക്കെ
പൊടി മാത്രം ചൂടാക്കല്ല ആദ്യം തേങ്ങ വർത്ത് വർക്ക ഒരു പകുതി അവണ വരെ വർക്ക തേങ്ങ ആ തേങ്ങ വറുത്ത് പകുതിയാവുമ്പോ അയിക്ക് പൊടിടാ ന്നെട്ട് പൊടിയും ആ തേങ്ങയും കൂടി കുറെ കുറെ നേരം വറവാവണ വരെ വർക്ക അപ്പോക്ക് തേങ്ങ കറക്റ്റ് വറവായിണ്ടാവും പിന്നെ എള്ള് ആ നമ്മള് ഞാൻ ആദ്യം എള്ള് കഴ്കിയാട്ട് പിന്നെ ഉണക്കിയാട്ട് പൊടിച് വെച്ചതേനി ആ ആ എള്ള് ആ ങ്ങട് പിന്നെ ഏതാണ്ട് വറവക്കായി വരുമ്പോ അയിക്ക് ആ എള്ള് ഇട്ടാട്ട് നല്ലോണം എളക്കി കൊട്ക്കാ
ആ തേങ്ങ നല്ലോണം ഒന്നും ഇതാക്കണല്ലേ ന്നട്ട് പിന്നെ എള്ളുടല്ലേ ന്നട്ട് പിന്നെ പൊടി പൊടി അയ്ക്ക്ട്ടൊ
ആ പൊടി അ യ്ക്ക് ട്ടാ ട്ട് ആ നല്ലോ ഇളക്കി കൊടുക്ക അപ്പൊ പൊടി ഉം വറവായി വന്നാണ്ട് ട്ത്താ മതി നല്ല രസാ കയിക്കാന്
അതിങ്ങനെ കുപ്പിയില് ട്ടെക്കാൻ പറ്റുവോ കേടു വരോ
ഞാൻ ഒരു മാസം ഫസ്റ്റ് കിട്ട്ണ ആ ഫസ്റ്റ് കിട്ടണ ഫുള്ള് വർക്കും ആ മാസം കഴി ആവുമ്പോ തീരുമ്പോത്തെ ഫുള്ള് കഴിഞ്ഞീണ്ടാവും പിന്നെ പിറ്റത്തമാസം കിട്ട്ണ വർക്കും ആ ഇണ്ട്
എത്ര
ഇന്റെന് എട്ടു മാസം കഴിഞ്ഞ്
എട്ട് മന്തല്ലേ
ആ
അതാണല്ലേ പിന്നെ മൂന്ന് വയസ് വരെ കിട്ടുവല്ലോല്ലേ
ആ മൂന്ന്‌ വയസ്സ് വരെ കിട്ടും
ആ ഞാന് മറന്ന്ക്ക്ണ് പിന്നെ മൂന്ന്‌ വയസ് വരെ കിട്ടൂലേ
ആ മൂന്ന് വയസ്സ് വരെ കിട്ടു പിന്നെ ഓലെ അംഗൻവാടി ചേർക്കാനായില്ലേ
ആ അ അന്നെ പിന്നെ വൈന്നേരത്തിന് എന്താ ഫുഡ്
ഇല്ലേനി ഞങ്ങക്ക് വയറ്റി ഇണ്ടാവുമ്പോ കിട്ട്ണെ
ആ ആ അതൊക്ക കിട്ടീന് രാഗി പിന്നെ പിന്നെ മറ്റേ ശർക്കര ആക്കെ തന്നെ ഉള്ള് കിട്ടീന് പിന്നെഗോതമ്പ് ഇണ്ടായിന്
ഏ ഇവിടെ അങ്ങനെല്ല
ഞങ്ങള അവിട ഒന്നുംല്ല ഒന്നുല്ല അഅ്മാത്രം
ഏ
അതെന്താ
അയി ശരി ഇഞ്ഞീ നാപ്പയിഞ്ഞിട്ട് പോവാ വീട്ടിക്ക്
ഇല്ലെയ് കുട്ടിക്ക് സ്കൂളല്ലേ നാപ്പയിഞ്ഞിട്ട് പോണില്ല ഒരു പത്ത് ദിവസം കൂടി ഒതുങ്ങി നിക്കണ അറുപതയിഞ്ഞിട്ട് ജോലിയൊക്കെ ചെയ്യാലോ നാപ്പയിഞ്ഞിട്ട് എടുക്കണില്ല ഒര അമ്പതാറ് ആ ഹോം നഴ്സിനെ നിർത്തീക്കണേ
ആ ന്നാ പിന്നെ കൊയപ്പില്ല്യ ആ ആ അല്ല ആര് നിന്നാലും ഞമ്മള് ബുദ്ധിമുട്ടേണ്ട ഞമ്മൾ തന്നെ ആണം
ആ അത് ശരിയെന്നെ രാത്രിയില് നമ്മളന്നെ എണീക്കണ്ടേ
ആ അതന്നെ
പിന്നെ രാത്രിക്കക്ക് ഫുഡൊക്കെണ്ടോ ഉം ഒക്കെ വേണം നമ്മളന്നെ ആ കൂട്ടാനൊക്കെ ഇണ്ടാവലേ ഉച്ചക്കത്തെ
ഇന്ന് ഇതേനി ഞാന് പിന്നെ കൊറ ആയി ഉണ്ടാക്കിട്ട് ചക്കക്കുരും പരിപ്പും മുരിങ്ങേട്ട ട് വെക്കൂലേ ആ ഞാന് അത് തേങ്ങര്ച്ചാട്ട് കറ്യച്ചെതും അയ്ല പൊരിച്ചതും പിന്നെ അച്ചാറ്, ഉപ്പേര്യൂണ്ടായിന് കൊറെ ആയി അഅ് കൂട്ട്യേ ഇന്നോട റിം എന്നും കോഴി എർച്ചി അതക്കനല്ലേ ഇന്നഅ് മതിർഞ് അഅ്ണ്ടാക്കി ഞാൻ ചക്കക്കുരു തോൽക്കലൊന്നുല്ല ഞാന് വിസ് കുസ് കുക്കറില് വിസിലട്പ്പിച്ചാട്ട് തോലികള്യാ ചെയ്യ എന്ന ല്ല സുഖയാ
ആ ഏ അഎങ്ങനെ ആ ഒന്ന് പർഞ്ഞന്നാണിന്നാ
അഅ് നമ്മളി ചക്കക്കുരു കയ്ക്ക കയ്കിട്ട് കുക്കർല് ടാ ആ തൊലി കളയാതെ കുക്കറിലിട്ടട്ട് ആ ഒരഞ്ച് വിസിലട്പ്പിച്ചാ
അപ്പൊ ഒടയൂല
ഏ ഒടീല പിന്നെ അധികം ന നല്ല പൊടിള്ള ചക്ക ണെങ്കി ഒര് നാല് വിസിലൊക്കെ മതി അത്ങ്ങട്ട് എർ ക്കിവെച്ച് ചൂടാറി കഴ്ഞ്ഞിട്ട് അയ്‌മെലെ വെള്ള തോലില്ലേ അങ്ങട്ട് ഒയ് വാക്കുമ്പോ അ കൂട്ടത്ത് മറ്റേ തോലും പോരും ഇന്നട്ടങ്ങനെ കറീക്കട് ട്ടാതി എന്നാ വേകയ്യും മറ്റേ നമ്മള്ങ്ങ ചെര്ണ്ടി കുത്തർക്കണ്ടപ്പഅ് ഉം ഞാന്നങ്ങനെണ്ടാക്യേ അല്ലെ രസണ്ട് കറി അറിണന്നെല്ല അല്ലല്ല ഇന്റെമ്മ അങ്ങനെ ചെയ്യല്
ഏ ശെരി ഇന്നഞ്ഞ് വടെ പർഞ്ഞൊട്ക്കണല്ലോ മ്മാക്ക്
ആഹ ഹാ ഇമ്മാരൈഡ്യ കണ്ടല്ലോ അമ്മള് പഠി
ആ അതന്നെ അങ്ങൻത്തെന്നെ പ്പം ഞാനുട്ക്കല് സത്യം പർഞ്ഞാല് ച്ച ഒക്കെഷ്ട്ടല്ല കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യാണ്
ഈ ആ ഇവടെ ഇവടെ ചക്കക്കുരുകറി അല്ലഷ്ട്ടാ പക്ഷെ ആരുതോലി ക്ക്ണാ ഒരു പ്രയാസം വിചാര്ച്ചിട്ട് ണ്ടാക്കൂല പിന്നെ ഞാൻ വിചാര്ച്ച് ഇന്ന് അങ്ങനെടാക്കട്ടെ ര്ച്ച്
ആ ആ
അ ഒന്നുല്ല നല്ല രസ പിന്നെ പരിപ്പ് വേവിച്ചിട്ട് അയ്ക്കട് ഇട്ടൊട്ത്താ മതി തും പിന്നെ മുരിങ്ങ ലേശം കൊർച്ച് ടൈമിന്റെ വേവ ല്ലെ മുരിങ്ങക്ക് ണ്ടാവൊള്ളു ആ മുരങ്ങൻ്റെ ല ഐക്ക് ട്ടിട്ട് എളക്കി കൊട്ത്താ മതി
ചപ്പൊരെ ചക്കണ്ട വടെ കയിഞ്ഞോ ഇങ്ങൾതൊക്കെ ചക്കയ്ഞ്ഞോ?
ചക്ക കയ്ഞ്ഞില്ല ഇഷ്ടമ്മായിരിണ്ട് ഇഷ്ടമ്മായിരിണ്ട് അന്നെണ്ടാവല് ഇൻ്റെ വെല്ല്യ മോളോയ്ച്ചും എന്നേക്കുമ്പട്ത്തെ ചക്ക തീരാച്ചുന്നോട്
ആഹ അഅ് ശെരി
എന്നും ചക്ക കൂ ചക്ക കൂ
ആ ആ ഒമ്പീലെത്തിക്ക്ണ് ലെ പിന്നെ ചൂട്ല്ലെ അവടെ നല്ല നല്ല ചൂട്ല്ലേ?
ഇന്നലാ ഇന്നെലിം മിനിയാന്നും നല്ല ചൂടെനി ആ പെരും വെയ്ലല്ലേന്യോ അഅ് കഴിഞ്ഞാട്ട്പ്പൊ പിന്നെ ഉം ഇന്നലെ രാത്രി മായാണ്ട് പെയ്തപ്ലേ
ആ ആ മയെയ്തീന്യോ രാത്രി ഏ ഇവടെ നല്ല ചൂടാണ്. ഏ നല്ല ചൂടാണ് വെടേറ്യേ മൂടി നിന്ന്ട്ടേ മഴക്കാർ മൂടിക്കണ്.
ആ മ യക്കാറ്ണ്ടായ അങ്ങനെ അ് ചൂട് അ് വിങ്ങും നല്ലോണം.
ആഹ അതന്നെണ് പിന്ന ഒന്നും കൂടി ചൂടക്കാരം.
ആ അതന്നെ. യാ അല്ലേലും നമ്മള് പ്രസവിച്ച് കടക്കുന്ന ടൈമിൽ ഒരു ചൂടാലേ ഈ എണ്ണിം, കൊയമ്പൊക്കെ ഇടുമ്പളേ
ചെറിയ കുട്ടി
. മോളെട്ത്താ വല്യ മോളെട്ത്താ വല്യ മോളെട്ത്താ മോളെട്ത്താണ്.
വേറെന്താ ആ അങ്ങനെ മഴ കേൾക്കുന്നില്ലേ? ഇപ്പൊ മഴങ്ങനെ വെർണണ്ട്വ്ടെ
ഇവിടെ ചെറുങ്ങനെ ചാറ്ണ്ട്.
ആഹ് ചെറങ്ങനെലേ
ഉം
ഞ് എ നമ്മള് പ്രസവിച്ചട്ക്ക്ണ സമയത്ത് നല്ല ചൂടാണ്റിയ ഈ കൊയമ്പും ഇതൊക്കെത്തേ
ഉം അതന്നെ
കൂടു കൂടു മുടിയാളിച്ചല്കഴിഞ്ഞ കുട്ടി ന്റെ?